ഹലോ
ഹലോ
ആഹ് ആഹ് കേൾക്കാടാ കേക്ക പറഞ്ഞോ
ആഹ് എന്തുണ്ട് സുഖാന്നോ
ആഹ് സുഖായിട്ട് ഇരിക്കുന്നു അവടെ എന്താണ്ട് സുഖായിട്ട് ഇരിക്കുന്നോ
ആഹ് ഇവടെ സുഖായിട്ടൊക്കെ ഇരിക്കുന്നു കൊഴപ്പില്ല സുഖായിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ എന്താ സ്കൂൾ തൊറപ്പൊക്കായിട്ട് എന്ത്
ആഹ് ഇപ്പം മോനിപ്പം യൂണിഫോം തയ്ക്കാൻ കൊടുത്തായിരുന്നു ഇപ്പൊ അവൻ കൊണ്ട് വന്ന് അവൻ ഇട്ടോണ്ടിരിക്കുന്നു ഉം
ആണല്ലേ ആഹ്
കൊടുത്ത് തയ്ക്കാനേ അല്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല
ആഹ് ആഹ് അതാ ഇവിടെയും വിഷയം അതാ ഞാനും കൊണ്ട് കൊടുത്ത് ആഹ് അം അതും ത തയ്ക്കാൻ ലേറ്റ അവർക്കൊക്കെ യൂണിഫോം ഒത്തിരി വർക്ക് ഉണ്ട് ആ നമ്മള് നേരത്തെ കൊണ്ട് കൊടുത്താലേ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ
ആതെ
ഇവർക്ക് ആഹ് ഇവർ ആഹ്
കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതായിരുന്നു ഇങ്ങനെ കൊടുത്തിട്ടും കിട്ടിയില്ലാരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ഒരു മാസം മുന്നേങ് കൊണ്ടോയി കൊടുത്തു എന്റെടുത്ത് ഒരെണ്ണം ഇരിപ്പ് ഉണ്ടായിര്ന്ന് അപ്പൊ ഞാന് ആ തുണിയേ അപ്പൊ ഞാന് അന്ന് കൊണ്ട് കൊടുത്തപ്പോ എന്തായാലും അവരെ വർക്ക് വ വന്നില്ലായിരുന്നു ആഹ് അ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പഴാണ് ഇവര് താമസിക്കുന്നത് അതു കൊണ്ട് കൂടിയപ്പോഴെ തച്ചങ്ങ് വെച്ചു പിന്നെ ഞാൻ പിന്നെ ഇപ്പം പോയി മേടിച്ചതേ ഉള്ളൂ കൊറെ ദിവസായി തച്ച് വെച്ചിട്ട്
ഇപ്പം ഒന്നാം തീയതി സ്കൂള്
ആണല്ലേ ആഹ് ഇത് ഇയാൾക്ക് ഞാൻ ആഹ് ഇയാൾക്ക് ജൂൺ പത്തൊക്കെ ആവുമ്പഴേ ക്ലാസ് തുടങ്ങത്തൊള്ളു എൽ കെ ജി പുതിയ ചേർത്തേ ഉള്ളൂ
ഓഹ് ഓഹ്
ആഹ് അപ്പം ഉം എന്നാലും കൊണ്ട് കൊടുത്തു അവര് മാക്സിമം അപ്പഴത്തേക്കും തയ്ച്ചെടുത്ത് തരാന്ന് പറ പറയും
ഉം ഉം ഉം
ഊം
അതാ അത ആദ്യായിട്ട് പോകുമ്പോ അവർക്ക് ഒരു ആഗ്രഹവായി ഇതൊക്കെ ഇട്ടൊണ്ട് പോവാന്
ആഹ് ഇതാ ഇവർക്ക് ഇവർക്കൊക്കെ ജൂൺ പത്തിനെന്നാ ക്ലാസ് തുടങ്ങുന്നെന്ന് പറയുന്നെ പക്ഷെ കറക്റ്റായിട്ട് കൺഫേം ആയില്ല ഇവർക്കെങ്ങനെക് ക്കെയാണെന്നുള്ളൊന്നും അവരിനി ഗ്രൂപ്പ് മെസ്സേജ് ഇടത്തേള്ളൂ പിന്നെ ബാഗുമൊക്കെ മേടിച്ചോ
ആഹ് ബാഗ് മേടിച്ച് ബുക്ക് കുറച്ച് വേടിക്കാനുണ്ട്
ആഹ് ആഹ്
ഉം പിന്നെ അവിടെ മേടിച്ചോ
ഇവിടെ നമുക്ക് ബുക്കുവൊക്കെ അവിടന്നന്നാ കിട്ടുന്നത്
കിട്ടും അതല്ലടാ നോട്ട് ബുക്ക് ണ്ടല്ലോ
സ്കു ആഹ് അതന്നെ സ്കൂളീന്നന്നെ നോട്ട്ബുക്കും കിട്ടുന്നത് അപ്പ ആഹ് പിന്നെ അമ്മക്ക് പൊറത്ത്ന്ന് മേടിക്കണ്ടത് പിന്നെ ഇയാക്കുള്ള യൂണി പിന്നെ ബാഗും പിന്നെ ഷൂ സോക്സ് സോക്സ് ഒരെണ്ണം അവിടെന്ന് കിട്ടി സെറ്റ് ബാക്കി നമ്മള് പൊറത്തുന്ന് മേടിക്കണാരുന്നു
പിന്നെ ഉം ടിഫിൻ ബോക്സ് അതെല്ലാം മേടിക്കണമാരുന്നു ഇപ്പൊ കൊറേയൊക്കെ മേടിച്ച് ഇനി ഡ്രസ്സ് മേടിച്ചു വെച്ചിരിക്കുന്നു പക്ഷെ എനിക്കത് കൺഫേം അല്ല കാര്യം ഇവർക്ക് ജൂൺ പത്തിന് ക്ലാസ് തുടങ്ങത്തുള്ളൂ പിന്നെ സ്കൂള് മറ്റേ പ്രവേശന ഉത്സവം ഒണ്ടോന്ന് എനിക്കറിയത്തില്ല അപ്പൊ അവര് കൺഫേം ആയില്ല ഇതുവരെ അപ്പൊ അതവര് ഗ്രൂപ്പിൽ ഇടാന്ന് പറഞ്ഞു ജൂൺ പത്തിനാ ശരിക്കും ക്ലാസ്സ് ഇവിടൊക്കെ തൊടങ്ങുന്നത് പക്ഷെ അയ്നു മുന്നേ പ്രവേശനോത്സവം ഉണ്ടോന്ന് അറിയത്തില്ല ഉം
അപ്പൊ അതാ കേറുന്നയല്ലേ ഒൾ
ആഹ് അതാ ഉം പിന്നെ ആഹ് അതാ പിന്നെ അതേയതേ അയാക്ക് കൊഴപ്പവില്ല കാര്യം ആഹ് അന്നഡ്മിഷൻ എടുക്കാൻ പോയ സമയത്തൊക്കെ അവിടെ ഓക്കെ ആയിരുന്നാള്
ആഹ് ആഹ് ആഹ് കൂട്ടുകാരേയൊക്കെ കിട്ടുമ്പോ അങ്ങ് മാറും
ആഹ് പിന്നെ അവിടെ അം എന്റെ അമ്മ അവിടെ ജോലി ചെയ്യ്ന്ന് അനിയത്തീടെ കുഞ്ഞിനേം ഈ വർഷം യു കെ ജി ചേർത്ത് അപ്പൊ അയാളും ഒണ്ട് അങ്ങനെ കൊഴപ്പമില്ലാന്ന് ആഹ്
അപ്പപിന്നെ കൊഴപ്പം കാണത്തില്ല അവരങ്ങ് നല്ല രീതി ജോളിയായിട്ടങ്ങ് പോവും
ആഹ് അതാ അന്ന് അഡ്മിഷനെട്ക്കാ പോയപ്പഴും ആൾ ഓക്കെ ആരുന്നു കൊഴപ്പില്ലാരുന്നു ആഹ് ഇനിയിപ്പോ പഠിക്ക് അന്ന് പിന്നെ കാ അയാക്ക് അറിയത്തില്ല പഠിക്കാ അങ്ങനൊന്നു അറിയത് ല്ലായിരുന്നു ഇനിയിപ്പോ സ്കൂള് തുറന്ന് പഠിത്തൊക്കെ ആയിട്ട് കഴിയുമ്പോ ഇനി എന്തുവാന്നറിയത്തില്ല മടിയാവുവോ ആഹ്
അതാ ഉം
ഉം മടിയാവുവോ എന്ന് ആഹ്
ക്ക് എവിടേക്കെ മടുത്ത് പിള്ളാര് എന്തുവാ പക്ഷെ രണ്ടു മാസം പെട്ടെന്നങ്ങ് പോയി
ഉം ആഹ് പെട്ടെന്ന് പോയി
ഉം ഉം ഇപ്പ ഇപ്പ എങ്ങനെയാ അങ്ങനവാടി പൊക്കോണ്ടിരിക്ക്യാണോ മോൻ
ആഹ് ഇപ്പ അംഗനവാടീലും പോന്നുണ്ട് പിന്നെ വൈകിട്ട് ട്യൂഷനും വിടുന്നുണ്ട് ഞാൻ ട്യൂഷന് എടക്കൊന്ന് വിട്ടിട്ടുണ്ടാരുന്നു അത് നമുക്ക് ഇവിടുന്ന് ഇച്ചിരി ദൂരവൊണ്ട് അപ്പൊ ചെ എനിക്കിവിടെ വേറെ വണ്ടിയോന്നുല്ല അപ്പൊ ചേട്ട്ൻ വർക്കും കഴിഞ്ഞ് വന്നിട്ട് വേണം പോകാനായിട്ട് അപ്പൊ നമുക്ക് അത്രയും ലേറ്റ് ആവും ഉം എട്ട് മണിയൊക്കെ കഴിയും അപ്പോഴത്തേക്ക് ഇയാൾ അങ്ങ് റ്റയെഡവും പിന്നെ ഹോം വർക്ക് എഴുത്തലും ഒക്കെ കഴിയുമ്പോപ്പ സമയവും അപ്പൊ
അതേ
ആഹ് അവിടെവരെ പോകാ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞാനാണങ്കി ഇങ്ങനെ നിർത്തിയിരിക്കായിരുന്നു അപ്പൊ നമ്മുടെ ഇവിടെ അടുത്ത തന്നെ ഒരു ചേച്ചി ട്ടൂഷ എടുക്കാന്ന് പറ അവരി രണ്ട് മാസത്തേക്കൾ പുള്ളിക്കാരത്തി ഇതുപോലെ സ്കൂളിലെ ഒരായായിട്ട് ജോലി ചെയ്യ അവർക്കി രണ്ടു മാസത്തെ അവധിയേ ഉള്ളൂ
ഓഹ് ഓഹ്
അപ്പൊ അത് കഴിഞ്ഞ പിന്നെ പുള്ളിക്കരത്തിക്ക് പറ്റത്തില്ല അപ്പൊ ഞാൻ വിച്ചാര്ച്ച്ങ്കി അതുവരെ അക്ഷരങ്ങളൊക്കെ ഒന്ന് ഒരുവിദെല്ലാം പഠിച്ചിരിക്കുവല്ലോ?
ആഹ് അത അതെ.
ഇപ്പഴാ ഒരു ഉം കൊറച്ചൊക്കെ അറിയാവോ ഇപ്പൊ?
ആഹ് അക്ഷരങ്ങളൊക്കെ ഇപ്പൊ കൊറെയൊക്കെ അറിയാം ഏഹ് ന്ന കൊറേക്കെ പഠിച്ച ആള്. ഉം എക്ക് മടി ഇവിടെ എന്റെടുത്ത് ഇരിക്കുമ്പോ മടിയാ പക്ഷെ ഞാൻ പഠിപ്പിക്കാം വിട്ടട്ത്ത് ഇപ്പൊ രണ്ട് രണ്ടിടത്തൊക്കെ വിട്ട് അപ്പൊ അവരൊക്കെ പറയുന്നേ കൊഴപ്പല്ല അവൻ ഓക്കെയാണ് അവനെല്ലാം പഠിച്ചോളും അവനെല്ലാം എഴുതുന്നുണ്ട് എന്നൊക്കെ പറയാ പക്ഷെ ഇവിടെ വന്ന് എന്റെടുത്തിരിക്കുമ്പോ ഭയങ്കര ഉടായിപ്പാള്. എഴ്തത്തില്ല. ഉം മടിയാ അപ്പൊ നമ്മക്ക് ടെൻഷന കാര്യം ഇവനെ ഇവ നമ്മട്ത്തിരുന്ന് എഴുതുന്നില്ല പിന്നയാ എല്ലാടും അങ്ങനെ ആയിരിക്കും പഠിക്കുവോ എന്തോക്കെവിടെ അപ്പൊ ഞാനങ്ങനെ ടെൻഷൻ അടിചേച്ച്ചെന്ന് ചോയിക്കുമ്പോ അവര് പറയും അവര് ഓക്കെയാവും മിടുക്കനാന്നൊക്കെ പറീം അപ്പൊ എനിക്ക് സമാധാനായി ഇപ്പ ര ആഹ് ഇപ്പൊ വിട്ടടെത്തെല്ലാം അവര് അങ്ങനെന്നാ പറഞ്ഞതേ. അപ്പൊ നമക്കൊരു ഒറപ്പു ആഹ്
ഉണ്ട് ആഹ് അതന്നെ ഇവിടത്തെ വീട്ട്ല് ട്യൂഷന് പഠിക്കുന്ന വീട്ടിലാണെങ്കിലും ആഹ് പിന്നെ ടീച്ചർമാരുടെ മക്കളെക്കെ അവിടെ ട്യൂഷന് വരുന്നതേ വെച്ചാ സാ ടീച്ചർമാര് അവര് മക്കളെ പഠിപ്പിച്ചാ പോലും അവര് പഠിക്കാനിരിക്കത്തില്ല അവിടുത്തെ ടീച്ചർമാരും ആഹ് വേറൊരു സ്ഥലത്താകുമ്പോ അവര് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് അടങ്ങി ഒതുങ്ങിയിരിക്കും നമ്മൾടെ പ ത്ത് മിനിറ്റ് കഴിയുമ്പോ അവര് അവരവരെ പാട്ടിന് എണീച്ച് പോവും ഒന്നും പടിക്കത്തില്ല.
ആഹ് അത് അടവും പല അടവും അപ്പൊ നോക്കാ അപ്പൊ പിന്നെ മൂത്രോഴിക്കണം വെള്ളം കൂടി ക്കണം, ക്ഷീണം, തളർച്ച ഒക്കെയാവും ആഹ് അതാ എനിക്കാണെ ഒട്ടും കണ്ട്രോളില്ലാത്ത ഞാനാണെങ്കി ദേഷ്യപ്പെടും പെട്ടെന്ന് തന്നെ എനിക്ക് ദേഷ്യം വരുന്നത് അപ്പൊ അത് എനിക്കാണെങ്കി ക്കെ പിടിച്ചേക്കല്ലേ? എനിക്ക് നമ്മള് പഠിപ്പിച്ച കാര്യങ്ങള് പിന്നെ ചോയിക്കുമ്പോ അയാള് ചൂടമ്മാ ഉടായി പ്പാണിക്കും അപ്പൊ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ വഴക്ക് പറേ അടിക്കൊക്കെ ചെയ്യുംമ്പോ അയാളത് അങ്ങ് മൊതലെടുക്കും പിന്ന അടിയിരുത്തി കരഞ്ഞ് കരഞ്ഞങ്ങിര്ന്ന് അത്രേ സമയം പോവും.
പിന്നെ ഒരു മണിക്കൂറത്തേക്ക് കരച്ചിലായിരിക്കും.
കരച്ചിലാരിക്കുവേ. ആഹ് എല്ലാടോം ഇതുപോലെ തന്നെ അല്ലേ?
ഓഹ് എല്ലാട്ത്തും അതന്നെ ഞാന് പ ഠിപ്പിച്ചോണ്ടിരുന്നതാ പിന്നെ ഞമ്മളെ കയ്യില് നിക്കത്തില്ലാന്നർഞ്ഞപ്പോ പിന്നെ അങ്ങ് ട്യൂഷനെടുത്തു. ഇപ്പൊ സമാഹാസരായിട്ട് പോയിട്ട് വരുന്നത് ഇപ്പൊ പഠി ക്കേം ചെയ്യുന്നുണ്ട് അവര്ക്കൊരു പ്രശ്നൊ ഇല്ല.
അ ആഹ് കൂട്ട് എല്ലാം കൂടെ ഇരിക്കുമ്പോ ആഹ് അതങ്ങ് നട ന്നോവും ഇപ്പ അട്ത്തൊക്കെ നടന്ന്. നമ്മടത്തായിട്ടാ ഉടായ്പ്പ് കാണിക്കുന്ന്. ഞാനും അതാപ്പീ ഈ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ അയാള് ചെറ്തല്ലേ ട്യൂഷൻ വിടണ്ടായ്ന്ന് പോലും അവരെന്ത് പറയുമ്പഴേ ട്യൂഷൻ ഞാപറയും നാല് വയസ്സായി ഇനി ട്യൂഷന് വിടാതിരിക്കാൻ പറ്റത്തില്ലാന്ന്. ഞാൻ പക്ഷെ മൂന്നരായപ്പഴേ ട്യൂഷന് വിടുന്നുണ്ട്. പക്ഷെ നമുക്കത് ഓക്കെ ആവുന്നില്ല. പിന്നെ ഇച്ചിരി ഏഹ് നമുക്ക് ഓക്കെ ആയത് ഏഹ് ഇച്ചിരി ദൂരെ ഒള്ള ആഹ് എൻ എന്റെ വീട്ടിനടുക്കയോ അവിടെയാ എന്റെ വീട്ടിനടുക്കേ. അപ്പൊ അവിട്ത്തെ ആഹ് അവിടെ ഇതുപോലെ താമസിക്കുന്ന കാരണാണ് ഞാൻ അവിടെ വെച്ച് നിർത്തി. വിടും പൊ പറ്റുന്നത്രെ ഞാൻ വിടും. പക്ഷെ കണ്ടിന്യൂ എനിക്ക് വിടാൻ പറ്റത്തില്ല. കാര്യം ചേട്ടനങ്ങ് നേരത്തെ വരുന്ന ദിവസങ്ങളില് ചേട്ടനുള്ള ദിവസങ്ങളിലേക്കെയൊള്ളൂ ഞാ എനിക്ക് പറ്റത്തൊള്ളൂ. അല്ലെന്ന് ഉണ്ടെങ്കി അതങ്ങ് മുടങ്ങിപ്പോവും. അങ്ങനെ ഈ വല്ലപ്പഴും വല്ലപ്പഴും പോക്കായപ്പഴത്തേക്ക് അവനും അങ്ങ് മടിയായി പിന്നെ പിന്നെപ്പോം. അപ്പൊ ഞാനവന് നിർത്തി. പിന്നെ വെക്കേഷൻ ആയില്ലേ അപ്പൊ അവള് പറയാ വെക്കേഷനായ എല്ലാരും ആരും വരത്തൊന്നുവില്ല. അവിടെ പറ്റത്തില്ല പിന്നെ സ്കൂളുകളൊക്കെ തുറക്കുന്ന ഒരു രണ്ടാഴ്ച മുന്നേ ക്കെ ഞാന് ട്യൂഷൻ എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അവളും പഠിക്കാൻ പോന്നയാ മോളെ അയാളും പഠിക്കാൻ പോവുന്നയാ പോയിട്ടൊക്കെ വന്നിട്ടാ ട്യൂഷൻ എട്ക്ക അപ്പൊ ഞാൻ പറയ എൻങ്കി ശരിന്ന് പറയ അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാ എല്ലാരും പറയു ട്യൂഷന് വിടൂ പഠിക്കേണ്ടാ യോ അക്ഷരങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പഴേ ഇവരെ ബാലവാടി ടീച്ചറന്നെ പറഞ്ഞെ എൻകി അവടെത്തന്നെ വിട് ഇപ്പീ പോന്നത് ഉം എന്തെ ആയയാര്ന്ന് നേരത്തെത്തെ ഹെൽപ്പറെ ചേർന്നു വാല വാടിലേ ഈ ചേച്ചി താൽക്കാലികമായിരുന്നു ചേച്ചി അപ്പം അവ്ടെ പുള്ളിക്കാരത്തി അവ്ടെ ആയിരുന്നപ്പൊഴേ ട്യൂഷൻ എടുപ്പുണ്ടായിര്ന്നു അപ്പൊ ആഹ് ടീച്ചറ് പറഞ്ഞു എൻക് രണ്ട് മാസത്തത്തെക്കാര്യ ആഹ് അറിയാം അപ്പ അമ്മക്ക് അറിയാവുന്ന ചേച്ചി കൂടായപ്പൊ ടീ ച്ചെന്ത് പറഞ്ഞെങ്കിൽ അവര് പാ കാര്യം ചെയ്യ് രണ്ടു മാസത്തെ കാര്യയൊള്ളൂ ആ ചേച്ചി ഇപ്പ എടുക്കും. അത് കഴിഞ്ഞാൻ പറ്റണോന്നില്ല പുള്ളിക്കാരത്തിക്ക് ജോലിക്കൊക്കെ പോകണ്ടതല്ലേ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല പിന്നെ ത്തേക്ക് കുഴപ്പമില്ല ഇപ്പ സ്കൂള്‌ലൊക്കെ പോയ് കഴിഞ്ഞാൽ അവര് പിന്നെ മാനേജ്യ്തോളൂ നമ്മള് ടെൻഷൻ അടിക്കേണ്ട കാര്യ ഇല്ല ഉം പിന്നെ അവർ അവര് അവര് ഇട്ട് കൊടുക്കുന്ന ഹോംവർക്കൊക്കെ ചെയ്താൽ മതിയല്ലോ ചെയ്യാൻ പഠിപ്പിച്ചാൽ മതിയല്ലോ
ഉം
ഉം അങ്ങനെ കൊഴപ്പമില്ല ആഹ് അവിടെ എല്ലാം ഓക്കെ ആയോ എല്ലാം മേടിക്കൊക്കെ ചെയ്തോ
ആഹ് ഇവിടെ ഇനി കൊറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ആഹ് കൊഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഈ മേടിച്ചാര്ന്നു അപ്പൊ അതൊക്കെ അങ്ങ് ചീത്തയായി ഇനി അതൊക്കെ വേടിക്കണം.
ആണല്ലേ
പിന്നെ കുപ്പിയൊന്നും ഇല്ല അത്‌ ഒക്കെ വേ ടിക്കാൻ വന്നപ്പോ എല്ലാം കൂടെ ഒരു മിച്ചങ്ങായി അതിന്നിടക്ക് പെരുന്നാളും എല്ലാം കൂടെ ഒരുമിച്ച് കേറിവ മ്പൾത്തേക്ക് ആഹ് ഒന്നൊന്നു ഉം
ഇപ്പഴ ഒക്കെ ഭയങ്കര തിരക്കായി. ആഹ് ഇപ്പോഴൊക്കെ ഇനി തിരക്കാ നമ്മള് മേടിക്കുമ്പൊ തുടങ്ങി ഞങ്ങള് കൊറേക്കെ സാനം തുടക്കവേ അങ്ങ് മേടിച്ച് കാര്യം നമ്മള് ഫസ് സ്കൂൾ പോക്കിനെല്ലാം ഇടുമ്പോ അത്രേം നമ്മളൊരു ബാഗ് വല്ലോം വെച്ചാ മതിയല്ലോ ത്പ്പങ്ങനല്ലല്ലോ കൂൾ പോക്ക്ന്ന് പറയുമ്പോ അത്രയും എല്ലാം മേടിക്കണ്ടേ എല്ലാം നല്ല രീതി വേണം അപ്പൊ ഞങ്ങള് തൊടക്കം തൊട്ട് നമ്മള് കൊറേശ്ശെ കൊറേശ്ശെ സാനങ്ങള് പറ്റുമ്പോ പറ്റുമ്പോ ഉള്ളത് പോലെയൊക്കെ മേടിച്ച് വെയ് അങ്ങനെ മേടിച്ച വെച്ച് ഉം ഇനീപ്പം എനിയും ഒന്ന് രണ്ട് എനി ബോട്ടില് മേടിക്കണം ബോട്ടിലൊരെണ്ണം ഇരിപ്പുള്ളോണ്ട് നമ്മളത് മേടിക്കായിരുന്നതാ കാര്യം അത് ഇരിക്കുന്ന എ പിന്നെ ന്ന് വിചാരിച്ച സ്കൂളിൽ പോവല്ലേ നല്ലൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഒരെണ്ണം മേടിക്കാന്നും പർഞ് രിക്കുവ ഉം
ഉം
പിന്നെ
പിന്നെന്താ പിന്നെ ങ്ങനെ ക്കെ പോന്നു ശെരി ന്നാ ഞാൻ പിന്നെ വിളി
ശെരി ശെരി ഓ
ശെരി